ഹലോ കേൾക്കുന്നില്ലേ ആഹ് കേൾക്കുന്നില്ലേ കേൾക്കുന്നില്ലേ കേൾക്കാൻ പറ്റുന്നില്ലേ ആ ഓക്കെ പറഞ്ഞോളൂ ആഹ് കേൾക്കാൻ പറ്റുന്നുണ്ട് ആഹ് എന്തൊക്കെണ്ട് വിശേഷം
വിശേഷം സുഖായിട്ടിരിക്കുന്നു
ഉം മഴയൊക്കെ ഇണ്ടോ
ആമഴ ഇല്യഇപ്പൊ നി എവിടെയാാ തസിക്കുന്നേ
എറണാകുളം ഡിസ്ട്രിക്റ്റ് ആണ്
ആണോ ആഹാ ഇവിടെ നല്ല തണുപ്പുള്ള ഏറയ ഇടുക്കി ജില്ല
ആണോ ആ ആ ആഹ ഇപ്പ ഭയങ്കര തണപ്പാ
ആഹ ഇപ്പൊ വല്ിയ തണുപ്പന്ന് വെച്ച കഴിഞ്ഞാൽ ഇപ്പ വെയില ആയത കൊൊണ്ട് അത്ര വല്ിയ തണുപ്പില്ലല്ല
ആ മഴ കുറവാണല്ലോ അല്ലേ ഉ
ഫയബ സബ
ആഹ ആഹ
എന്നെ എടുക്കവാ
ആഹ പത് വയസല്ല കുട്ടികളൊക്കെ ക്ലാസ്സിൽ പോയി അ പിന്നെ എങ്ങനെ വെറുതെ ഇരിക്കായിരുന്നു കാലത്തൊരിതും ജോലിയൊക്കെ കഴി ട്ടേറെ ആ ആ നമക്ക് ട്ടൽ വേരരുള്ളത്
ഇവിടെ എന്റെ രണ്ടു പിള്ളോര് എന്നെ കെട്ടിയൻ ഞങ്ങള്ൾ നല് പേര്
പിള്ളേര് എന്ത് ചെയ്യുന്ന
പിള്ളോര് നാലു പേരന്ന് പറഞ്ഞ മൂത്തോളം ഞാൻ കെട്ടിച്ചു വിട്ടു നാല്ു മാസ ആയതേ ഉള്ളു കല്യാണം കി് പോയിട്ട് ഇളയാല പ്ലസ് ച കഴിഞ്ഞു
ആഹ ആഹ ആ അൽ പ്ലസ് ടു ഏത് ഗ്രൂപ്പാ
ആഹ കൊമഴസ്
കൊമേഴ്സ് ഉ
ആഹ
പ്പ കല്യാണത്തിക്കൊക്കെ രണ്ടും പെൺകുട്ടി
രണ്ട പ രണ്ടു പേരും പെൺകുട്ടികളാ ഉ ഉ അവ എ എന്നെ പിള്ളേരെ എവിടെ
ആ് ഇവിടെ ഒരാള് യു കെ ജി ഒരാള് ഒന്നില് ചെറിയ കുട്ടികളാണ് രണ്ടാമത്തെ ഉ മൂത്തത് ആൺകുട്ടി രണ്ടാമത്തേത് പെൺകുട്ടി ത
ആണോ ആഹ് ഹ ആഹ ഉ കുഞ്ഞി പിള്ളോര അല്ലേ
ആഹ് കൊച്ചു കുട്ടികളാണ് അപ്പൊ അത കാലത്ത് പിന്നെ പോയി കഴിഞ്ഞാൽ വലിയ തിര ക്കാന്നും ഇണ്ടാവില്ല എല്ലാ ഇതും ചോറി കൊണ്ടപോ അപ്പ ആ ജോലികളൊക്കൊലത്ത് ആ ആദ്യം ചെയ്യുന്നുണ്ടായിരുന്നു കല്യാണത്തിന് മുമ്പൊക്കെ ചെയ്തിരുന്നു ആ പിന്നെ അത് കഴിഞ്ഞാ പോയി നോക്കി പക്ഷെ എനിക്ക് എന്തോ ഈ കുട്ടികള പഠിക്കണൊക്കെ കാരണം ചെറിയപ്പോ കുട്ടികളള്ളോ വന്നിട്ട് സമയമന്നും ഉണ്ടാവില്ല അവരെ ക്കാനും അവര്ടെ കാര്യങ്ങളുംനോക്കാൻ പറ്റുന്നില്ല അപ്പൊ അത് പിന്നെ അത് വേണ്ടന്ന് വെച്ചു ഇനിയിപ്പോ ഇപ്പ കുറച്ചൊക്കെ ആയി രണ്ട് മൂന്ന് വർഷക്ക ആവുമ്പൊ ഒന്ന് നോക്കാംന്ന് വെച്ച ട്ട
ആഹ ആഹ ആഹ ഉ ഹസ്ബന്റ് എന്നാ ചെയ്യുന്നേ
ആ വർക്ക്ഷോപ്പ ആണ്
അതെല്ലെ
ഹസ്ബൻറ് എന്ത ചെയ്യന്ന്
അവടെ ഇത് പറമ്പിപ്പണി
പറമ്പില് ആ കൊറെ പറമ്പൊക്കെ അവിടെ കൊറ സ്ഥല ഒക്കെ ഉണ്ടാവും അല്ലെ
സ്ഥലം നമുക്ക് വലിയ തികം സ്ഥലം ഒന്നു ഇല്ല നമുക്ക് നടെന്ന ആ അര ഏക്കെർ സ്ഥലേ ഉള്ളു
ആഹ ആഹ
സ്ഥലവ
ആഹ നിങ്ങക്ക് പക്ഷെ ഇങ്ങനെ ഏക്കർ ഞക്ക് കുറച്ച് സ്ഥലത്ത താമസിക്കുന്ന ഒരാള ഇവിടെ കെ
ആല്ലേ ആഹ അവിടെ സിറ്റില്ലേ എറണാകുളം അല്ലേ
ആ അതെ
ഇവിടെന്ന് വെച്ചാ തമിഴ്നാട് ബോർഡറാ ഞങ്ങള്
ആണോ
ആഹ് തമിഴ്നാട് ബോർഡർന്ന് വെച്ചാ കമ്പം കേട്ടിട്ടുണ്ടോ കമ്പത്ത് പോ കമ്പം കേട്ടിട്ടുണ്ടോ ആഹ് മുന്തിരിപ്പാടം അപ്പൊ നമ്മുടെ ഇവിടെയാണ് ആഹ് ലാസ്റ്റത്തെ കമ്പം മട്ട- ന്ന് പറയുവിസ്ഥലം അവിടെയാണ് ചെക്ക് പോസ്- റ്റൊക്കെ
ആഹ് ആഹ് ആഹ് ആഹ്
റ്റാണ് മൂന്ന് നാല് ചെക്ക് പോസ്റ്റൊണ്ട് അപ്പം അത് കടന്നിട്ടാണ് ക കമ്പത്തിന് പോന്നത്
ഉം ഉം ഉം അപ്പ എങ്ങനെയാ എന്ത് കൃഷിയാ എന്ത് പറമ്പില് തെക്കെയാ
ഏലം ഏലം ഏല് ആഹ് ഏലക്ക
ആവു ഉവ്വ ഉവ്വ ആഹ് ഞങ്ങക്കിങ്ങനെ ഇവടെ ഞങ്ങളെ അമ്മൂമ്മ ഇണ്ടാരുന്നു അപ്പ അമ്മൂമ്മക്ക് സുഖില്ലാതായപ്പ ഇടുക്കി ള്ളവര് ഹോം നേഴ്സായിട്ട് വന്നിട്ട്ണ്ടാരുന്നു അപ്പൊ അവരിങ്ങനെ പറയണ കേക്കാം. കേരളത്തിന്റെ കൃഷിയും പറയാറുണ്ട് ആഹ് കൂടുതലും വര്ണത് ആഹ് ഹോം നേഴ്സ്മാര് വര്നത് അവിട്ന്നാ. ആ എരു ഏരിയേന്നായ്രുന്നു. കു
ആഹ് ഹാ ഹാ ആഹ് ഇവിടേന്ന് പറഞ്ഞു കയിഞ്ഞാ ല് ഇട്ക്കി പിന്നെ രാവിലെ കായൊക്കെ കൊറവാവ്മ്പഴേ
ആഹ് ആഹ്
പ്പൊക്കെ കൊറവാകുമ്പോ നെന്നേ ഇപ്പഴ് ജോലിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്തൊക്കെ ആൾക്കാര് ഊം അങ്ങനെ പോവുന്നതാ.
ആഹാ ആഹ് പിന്നെ വേറെ എന്തെക്കെണ്ട്. ജോലിയൊക്കഴിഞ്ഞൊ?
വേറെ ജോലി ഞാന് കയെടുക്കാൻ പോകുന്ന ആളാണ്
ആണ് ആഹ് ആ ഹ്
ഉം കായെടുക് ക്കാൻ വന്ന് ഇന്ന് പോയില്ല ഇന്ന് വേറൊരു ജോലി കേസിന് പോയിട്ട് വന്നേച്ചേ എന്നെ വന്നതാ അതുകൊണ്ട്ന്ന് പോകാൻ പറ്റില്ല
ആഹ് ഹ് ആഹ്
പിള്ളോരാണ് ഇത് സെറ്റാക്കി തന്നത് എടുക്കണമെങ്കിൽ പിള്ളേരുടെ ഇതൊക്കെ വേണം എനിക്ക് അല്ല ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ
അതെ അതെ ആഹ്
എടുക്കാൻ പോയി കഴിഞ്ഞയിഞ്ഞാ പിന്നെ സമയില്ലല്ലോ അവിടെ പോയിരുന്ന ഇങ്ങനെ വിളിക്കാനൊക്കെ കുഴപ്പില്ല വിളിച്ചൊണ്ട് നമുക്ക് കായൊക്കെ എടുക്കാം പക്ഷെങ്കിലും ഇത് എടു ക്കണമെങ്കില് നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണ്ടേ ഇ എടുക്കുന്നത് പെട്ടെന്നേ അത് ഞാൻ പഠിച്ചില്ല ഇന്ന് കൊച്ച് എനിക്ക് എടുത്ത് ത്ത് തന്നതാ അത്
ആ ആ ആ പിന്നെ നേഴ് നേഴ്സ് അങ്ങനെയാണോ അല്ലല്ലോ പ്ലസ്ടൂന്നാണല്ലോ പറഞ്ഞതല്ലേ
ആഹ് പ്ലസ്ടുവാ പ്ലസ്ടുവാ പ്ലസ്ടു കഴിഞ്ഞിട്ടപ്പം ബികോമിന് കൊണ്ട് ച ചേർത്ത് കൊച്ചിനെ
ആ ചേർത്തു ആഹ് ആ ഞാനും ബികോമാരുന്നു പഠിച്ചത് ഞാനും ഉം ബികോമാണ് പഠിച്ചത്.
ആണോ ആഹ് ഹാ ആ അപ്പം ആണോ ആഹ് ഇത് ഏ ടാക്സ് ആൻഡ് ഫിനാൻഷ്
ഉം അത് കഴിഞ്ഞിട്ട് കമ്പ്യൂട്ടർ പഠിച്ചു
ആഹ് മ് ആണോ എവിടെയായിരുന്നു ജോലി കൊച്ച് ചെയ്തൊണ്ടിരുന്നെ
ആ ഞാനൊരു ആ ഫിനാൻസിന്റെ ഓഫീസിൽ പോയേരുന്നു പിന്നീട് ചിട്ടിയുടെ ഓഫീസില് അങ്ങനെ ഒന്ന് രണ്ട് ഓഫീസിലങ്ങനെ ജോലി ചെയ്തിട്ട്ണ്ട് ഉം
ത്തന്നെയാണോ?
ആ എറണാകുളം ആ ആ അവ കൊറേണ്ട് ആ എള ശരിക്കും എളങ്കാകുളാണ്
ആണോ ആഹ് ഹാ
ഇപ്പൊ ഹസ്ബെന്റിന്റെ കൂടയാണോ ഇങ്ങനെ ആഗ്രഹം പോവാറുള്ളത് ഏലത്തിന്റെ കൃഷിക്ക് പോ ഇതിന് പോണത്. ആഹ്
അല്ലല്ലല്ല ഏഹ് പുൻ ചേട്ടൻ നേരത്തെപോവും. ഞാൻ എട്ട് മ മണിയാകുമ്പൊ എനിക്ക് എട്ട് മണിയാവുമ്പം നമ്മുടെവിടെ അട്ത്താ. നമുക്ക് നടന്നുപോയാമതി ഇവിടെ അടുത്ത് ചേട്ടനൊക്കെ ചെലപ്പോം പിന്നെ അവര് വന്ന് ഒടമസ്ഥര് വന്ന് കൊണ്ടുപോകും വണ്ട് അവരുടെവണ്ടി ഇല്ലെങ്കി അടുത്തുള്ള അടുത്ത് അങ്ങനെയൊക്കെയാണ് ഈപറമ്പുകളൊക്കെ ഒരേ രണ്ടേക്കർ സ്ഥലവുള്ളൊരു ഇതുണ്ടല്ലോ അവരുടെക്കെയവിടെയാണ് നമ്മള് ജോലിചെയ്യാൻ പോകുന്നെ
ആഹ് ആഹാ ആഹ് കൊറേ ആൾക്കാര്ണ്ടാവൊല്ലോ പണിയാനൊക്കെ
ആഹ് പണിയാൻ കൊറച്ച്പേരുണ്ട് നമ്മളൊരു താങ്ങ്പോലെ ഇപ്പൊ പന്ത്രണ്ട്പേര് പതിമൂന്ന്പേര് അങ്ങനെക്കെ ഒരു സെറ്റായിട്ട് അങ്ങനെ പല സെറ്റുകളുണ്ട് നമ്മുടെചുറ്റുവട്ടം
അപ്പെങ്ങനെയാ ഭക്ഷണോക്കെ കൊണ്ടു പോവാണാ പോകുമ്പോ
ഇപ്പം നമ്മള് രാവില്ത്തെ കൊണ്ടോയിട്ട് പത്തരയ്ക്ക് ഞങ്ങൾ കേറും പത്തരക്ക് കേറീട്ട് പതിനൊന്നാ ആവുമ്പം നമ്മള് കഴിച്ചിട്ടെറങ്ങി കെഴിഞ്ഞിട്ട് പിന്നെ ഒരു രണ്ടരയൊക്കെയാവുമ്പത്തേനും കാപ്പിയും കടിയൊക്കെയായിട്ട് വര്അവര് - അന്നിട്ട് അത്കഴിച്ചിട്ട്- മൂന്നരയാവുമ്പൊ നമ്മള് കേറിപ്പോരും- മൂന്നരവരെ അഞ്ഞൂറ്റമ്പത് രുവകൂലി-
ആഹ് ആഹ് എന്നാലും എല്ലാരുംകൂടെക്കെ ജോലിചെയ്യുമ്പം കൊഴ പ്പൊണ്ടാവൂലല്ലേ?
ആഹ് ഇല്ലില്ല നമ്മുക്ക് അതൊന്നും കുഴപ്പമില്ല എല്ലാരും നമ്മുക്ക് ഇവിടെന്ന് വച്ചാ ഉടമസ്ഥ ഇത് വരെ നമ്മളെ- അങ്ങനെചെയ്തെങ്കി അങ്ങനത്തെ കേസുകെട്ടൊന്നുല്ല നമ്മള്- ന്യായമായിട്ട്ചെന്നിട്ട് നമ്മള് മേടിക്ക് ക്ക് ന്നേന്റെ- കൂലിക്ക് നമ്മള് പണിയ്യ അത്രയേ ഉള്ളൂ അത് പണ്തേച്ച്- നമ്മള് പോരും ഇപ്പൊ കായൊക്കെ ഉണ്ടെങ്കി നല്ലപോലെ കായ ഉണ്ടെങ്കില് ഒരു ഇരുപത് കിലോ ഇരുപത്തിരണ്ട് കിലോ കായൊക്കെ വെച്ച് എടുക്കാം- നല്ല കായാണ് നു മുപ്പത്തഞ്ച് കിലോ ഒക്കെ എടുക്കാം നല്ല കായ ആണെങ്കില് കായൊക്കെ കൊറവാണെങ്കില് ഏഹ് കൊറച്ചൊക്കെ കൊറ ഇത് സീസന്റെ സമയം ഒണ്ട്ത് ഏഹ് ജൂ ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്കെ ഒക്ടോബർ ഒക്കെ ആവ്പോത്തേും നല്ല സീസൺ സമയമാണ് അന്നേര നല്ല കായ അന്ന അ നമ്മള് നാല് ബക്കറ്റ ഒക്കെ എടുക്കും ഒരു കിലോ ഒരു ബക്കറ്റ്ന്ന് വെച്ചാ ഏഴ് കിലോ ബക്കറ്റാ
ആഹ ആഹ് ആഹ
ോ എടുക്കും ചെറിയ കായല്ലേ ഇതൊെ നിറഞ്ഞഞ് പറഞ്ഞണമെങ്കിൽ തന്നെ ഭയങ്കര പാടാ
ആഹ ആഹ
ഉ അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് നമ്മള് കായ എടുത്ത് പിഞ്ച വരാതെ ആ സ്ഥിരായിട്ടന്ന് വെച്ചാ നമുക്ക് പിന്നെ സ്ഥിരവോ ആഹ സിര ഒരുപട്ട് ജോലിട്ടും എന്നാന്ന് വെച്ചാൽ ഇടയ്ക്ക് ഒരു രണ്ട മാസേ ജോലി ഇല്ലതെ വരുയുള്ളൂ
ആഹ ബാക്കക്ക് എല്ലാ മാസങ്ങളിലും ഉണ്ടാവും ജോലി ഉണ്ടാവും അല്ലെ ഉ
കായടുപ്പ് കഴിഞ്ഞ് കപാത്ത് അതിങ്ങനെ ഈ ചെടി ഒരുക്കി വിടുന്നണ്ട് സംഭവം ആ അപ്പൊ അത്
ആ പഴയത്തൊക്കെ ബുദ്ധിമുട്ടാണ് അനെ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടല്ലായിരിക്കും
ചെയ്യാൻ ബുദ്ധിമുട്ട ആ മഴ സമയത്ത് നമ്മള് പ്ലാസ്റ്റിക് ഒക്കെ ഇട്ടോണ്ടിരിക്ക ചെയ്യും
ചെയ്യും ഉ ആ ആ
അതെെ് ആ മഴയാന്ന് പറഞ്ഞ നുക്ക് കേയറിയിരിക്കും ാനൊന്നും പറ്റത്തില്ല
ഇഷ്ടത്തില്ല ആ ചെയ്ത കൊടണം
പ്ലാസ്റ്റക്ിട്ടുംല എന്നിട്ട് ായ എടുക്കോ ഈ പ്ലാസ്റ്റിക്കിന്റെ ഉടുപ്പുണ്ടല്ലോ അതൊക്കെ മേടിിക്ക മഴയാണ പിന്നെ ഭയങ്കര അളി ഗളി എൻ പറ
അപ്പൊ ആഹ് കുട്ടിക്ക്‌ ആഹ് കോളേജിലൊക്കെ കൊറെ ദൂരെ ആണോ കോളേജ്
കോളേജ് കോളജ് ബസ്‌ വാങ്ങി ഉം അതായത് വട്ട ആഹ് സ്കൂൾ ബസ്സ് ഇപ്പം അവർക്കുണ്ട് കോളേജ് ബസ്സുണ്ട് അത് ഇവിടം വരെ ഒന്ന് വരാന്ന് പറഞ്ഞിട്ടുണ്ട് വരുവോ ഇല്ലയോന്ന് അറിയത്തില്ല
ആഹ് ബസിനൊക്കെ ബുദ്ധിമുട്ടുള്ള സ്ഥലാണോ അവിടോക്കെ ഇങ്ങനെയ വണ്ടി
ഓഹ് ഇല്ലില്ല ബസ് സൊക്കെ ഉണ്ട് ബസ്സൊക്കെ ഉണ്ട് പിന്നെ ബെസിന്റെ സമയ ത്ത് നമ്മൾ ചെല്ലണം നമ്മുടെ സമയത്ത് ചെന്ന ബസ് കാണെലാ അങ്ങനെയാണ് ബസിന്റെ സമയവുണ്ട് അപ്പൊ തെങ്ങനെയല്ല
ആ
ബസുണ്ട് പക്ഷെ ഈ ബസിന്റെ സമയത്ത് ഇപ്പം പത്ത് പിന്നെ പ്രിയദർശിനിയൊക്കെ ഇവിടുന്നെ നമ്മള് നമ്മടെ നമ്മൾ വിചാരിക്കുന്ന സമയത്ത് കാണണം അതാണ് ഇപ്പൊ നമുക്കിപ്പോ രാവിലെ ഒരു ഏഴ് മണി ക്ക് ഉണ്ടേ ഉറപ്പായിട്ടും നമുക്കതിന് കേറി പോകാം ഏഴ് മണിക്ക്‌ ഉണ്ടേല് ഉം അപ്പൊ നമ്മൾ വിചാരി ക്കുന്ന റൂട്ട് ചിലപ്പോ കാണണൊന്നില്ല ഇവിടെ ഇതുവഴി ഉണ്ട് ഒരെണ്ണം ഉണ്ട് പക്ഷെ അത് എപ്പോഴാ ഏതാ സമയംന്ന് നമുക്ക്
ആ ഓക്കെ എന്നാ പിന്നെ വിളിക്കാട്ടോ ഓക്കെ ആ ശരി
ആ